ഉം എന്തൊക്കേണ്?
ആഹ് എന്തായി എന്തെടുക്കെ?
കേക്കാൻ പറ്റൺലല്ലാ. എന്താ ആഹ് പറ ആഹ് കേക്കണ്ട് ശബ്ദം കൊറ
ആഹ് അതിനെ പറ്റിയ സംസാരി കൊണ്ടായിരിക്കും ഇപ്പ കേക്കാട്ട. ഇപ്പ കേക്കണുണ്ടോ?
ആഹ് ശബ്ദം കൊറച്ചാ കേക്കണെ. അതാ
ആഹ് അതെ ഹെഡ്സെറ്റിലാ ഞാൻ സംസാരിക്കണെ.
ആഹ് അത്കൊണ്ടായിരിക്കും. പക്ഷെ എനിക്കൊന്നും കേൾക്കാൻ പറ്റണില്ല. അതായിരിക്കും ഉം എന്തൂട്ടാ ഫുഡ്‌ കഴിച്ചാ? ഇല്ല ഫുഡ്‌ കഴിച്ചിട്ടില്ല. കഴിക്കാൻ പോണേയുള്ളു. എന്തൂട്ടാ കഴിക്കാനായിട്ടുള്ളത്? എന്തവേ ഇല്ലില്ല കഴിച്ചിട്ടില്ല കഴിക്കണം. ഇഡലി ചട്നിയ ഉം ആഹ് ഇവിടാ ചോറും കറീം ചോറും കറീം, എന്തൂട്ടാ കറി?
കറി ഒറ്റക്കൂരി തേങ്ങാ ചാറ് വെച്ചത്.
ആഹ് ആഹ് ആഹ് ആഹ്
അത്യാവിശ്യം നല്ല കറിയാ
ഉം എല്ലാവരും സുഖവായിട്ട് ഇരിക്ക്ണോ?
ആഹ് എല്ലാരും സുഖായിട്ടിരിക്ക്ണ് എന്നിട്ട് വേറെന്താ പരിവാടി? പറയ്
മഴ ഏയ് ഇന്ന് മഴ പെഴ്തിട്ടില്ല ഇന്ന് മഴക്കാര് രാവിലെ ഇണ്ടാർന്നു പക്ഷെ ചെറുതായിട്ടൊന്ന് ചാറി
ഉം ഇവിടെയിപ്പൊ മഴ പെഴ്തായിരുന്നു പക്ഷെ ഒരു രക്ഷയില്ല ഒടുക്കത്തെ ചൂട് ഭയങ്കര ചൂട്
ആണല്ലേ? ഇവടെ പക്ഷെ ചൂടില്ല അത്രെ
ആഹ് ആഹ്
ചൂട് അത്രയില്ല മറ്റേ
ആന്ന് ഇന്നലെ രാത്രി നല്ല സുഖവായിരുന്നു എന്ന് വെച്ചാല് മഴ നന്നായിട്ട് മഴ നനഞ്ഞ് പെയ്തായിരുന്നു പക്ഷെ ഇപ്പൊ വെറുതെ ഒന്ന് ചാറിയിട്ട് പോയൊള്ളു അതിന്റെന്ന് തോന്ന്ണു ഭയങ്കരായിട്ട് ചൂട് ഉം
ആഹ് ആഹ് ആഹ് അതായിരിക്കും
ഇവടെ പിന്നെ മഴക്കാലം ആകാറായിട്ടില്ലല്ലോ സെപ്റ്റംബറിലാണല്ലോ?
ആഹ് വൈകിയാണല്ലോ?
വൈകിയാണല്ലോ ഉം
ഉം അത് നന്നായി ഞങ്ങളാണെ പ്രാർത്ഥന ചെല്ലി കഴിഞ്ഞിട്ടെ ഇനി കഴിച്ചൊള്ളൂ
ആഹ് ആഹ് ആഹ് ആഹ് അതെ
അങ്ങനെ ഒരു പത്ത് അല്ല പത്തല്ല ഒമ്പതരൊക്കെ കഴിയുമ്പഴത്തേക്കും കഴിക്കും വൈ ആഹ് വൈകിയ കഴി ക്കാറുണ്ട് അവിടെയാ നേരത്തെ കഴിക്കോ?
എന്തോ ഞങ്ങള് നേരത്തെ കഴിക്കും രാവിലെ എഴുന്നേൽക്കണ്ടേ ജോലി ജോലിക്ക് പോണതാണല്ലോ അപ്പൊ അത് കൊണ്ട്
ഉം അത് നന്നായി
എന്നിട്ട് വേറെയെന്തുണ്ട്? പരീക്ഷയൊക്കെ കഴിഞ്ഞോ?
ആഹ് പരീക്ഷ തിയറിയുടെ എക്സാം കഴിഞ്ഞ്
ആഹ് ഇനിയിപ്പൊ അടുത്തത്?
ഇപ്പ പ്രാക്ടിക്കലുംണ്ട് പ്രൊജക്റ്റും ആഹ് ചെയ് തീർക്കാന്ണ്ട് അതിന്റെ രണ്ടെണ്ണം അടുത്ത മാസം തന്നെയിണ്ടാകും
ആഹ് ഇതിന്റെ പ്രൊജക്റ്റിന്റെ ഇതാണോ വൈവ
എന്ത്?
വൈവോസി പറഞ്ഞിട്ട് ഏതാണ്ട് ഒരിതില്ലേ? അത് പ്രാക് റ്റിക്കലിൻ്റെ ആണോ? അല്ലെങ്കില് ഏഹ് പ്രൊജക്റ്റിന്റെ ആണോന്ന്?
ബയ്യോസിയോ വൈവേ?
വൈവേയാണ്
അത് പ്രാക്റ്റിക്കലിനും ഉണ്ട് പ്രൊജക്റ്റിനും ഉണ്ട് രണ്ടിനും ഉണ്ട്
രണ്ടിനും ഉണ്ടാവുവല്ലോ ആണ് ആണ് അതൊക്കെ നമ്മുടെ ലെക്ചേഴ്സ് നമ്മുടെ കോളേജിലെക്കെ ലക്ച്ചറായിരിക്കോ? അല്ലെങ്കില് പൊറത്ത്ന്ന് വരോ?
പൊർത്ത്ന്ന് രണ്ടിനും വെക്സ്റ്റേണലാ. അവര് വരും. പിന്നെ കൊസ്റ്റ്യനിടും. ഏയ് പ്രാര് പ്രാക്ടിക്കൽന് അധികം ക്വസ്റ്റ്യൻസ് ണ്ടാവൂല. ഒരു അഞ്ചാറ് കൊസ്റ്റ്യൻ ചോയ്ക്ക്യൊള്ളു.
ലാബിന്റെ. അത് പിന്നേം കൊഴപ്പുല്ല എളുപ്പാണ്. അഡ്ജസ്റ്റെയ്യാം. പിന്നെ പ്രോജക് റ്റിൻ്റേണ് ഇച്ചരി പാട്. അത് നമ്മള് ചെയ്തേക്കണ വർക്കിന്റെ ബെയ്സ്സായിട്ടാൺല്ലൊ ചോദ്യങ്ങള്.
അവര് മാറ്റിം മർച്ചൊക്കെ ചോയ്ക്കും. ന്നാലും കൊഴപ്പല്ല. അഡ്ജെസ്റ്റെ യ്യാം. ഏഹ്
കോളേജിലെ ടീച്ചേഴ്സു ആയിട്ട് ഇതിനൊരു ബന്ധവും ഇല്ലാലെ.
ഇല്ല ഇല്ല. മൊത്തം എക്സ്റ്റേർണലാ മാർക്ക് ഇട്ന്നെ.
ഓഹ് ഓഹ് അങ്ങനെ. ഉം അത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അത് മൊത്തം റിസൾട്ട് ഒന്നായിട്ട് വെരൊ?
ആഹ് ഒന്നായിട്ട് വരും. വേറെ കോളേജീന്ന് വരും. സേനി യൂണിവേഴ്സിറ്റിയിലുള്ള ടീച്ചർമാര്. അവര് വന്ന് മാർക്കിടും. ആഹ് ഞങ്ങടെ ടീച്ചർമാര് ആ കോളേജിലോട്ട് പോവും.
ങ്ങനെ ഉം.
അങ്ങനേണ് കാര്യങ്ങള് ഏഹ്. ആഹ് എല്ലാരും സുഖായിട്ടിരിക്ക് ന്ന്. ഒരു പണില്ല
ഉം ഉം ഉം
ഉം ഇന്നാട്ട് ആഹ് നാളേം ഈ ജോലിണ്ടാ?
ആഹ് നാളീണ്ട്. നാളെ ടീച്ചർമാർക്ക് മാത്രം പോണം. അപ്പ പിന്നെ പിള്ളാർക്കില്ലാ. ആഹ് ടീച്ചേഴ്സിന് മാത്രം പോണം. വർ ചാർട്ട് വർക്കൊക്കെ ണ്ടാവ്യെ. അപ്പ അതൊക്കെ ചെയ്യണം. ആഹ് അങ്ങനെ അൽക്കുൽത്ത് പണികളൊക്കെ കൊറേണ്ട്.
ആഹ് അട്ത്താഴ്ച ലീവ്‌ല്ലെ. മറ്റെന്തോ
ആഹ് മുസ്ലിംസ് ആഹ് ആഹ് മുസ്ലിംസിന് പെര്ന്നാള്. ഉം
ഉം
ലീവ്ണ്ടാവൊ എങ്ങനെയാണെന്ന് അർഞ്ഞൂടാ. നമ്മടെ മുസ്ലിം മിസ്സ് നാട്ടിലോട്ട് ടിക്കറ്റ് കിട്ടാണെങ്കില് പോവും. ടിക്കറ്റ് കിട്ടില്ലെ എന്തെയ്യാം പറ്റു ഒരു രക്ഷയില്ല. ഉം. ന്ന് വെച്ചാ നാലൂസം ലീവാ. വെള്ളി, ശനി, ഞായർ ലീവാണല്ലൊ. ആഹ്. അപ്പം എല്ലാരും നാ പ്പ എല്ലാരും നാട്ടിലോട്ട് പോവല്ലൊ. അപ്പ ടിക്കറ്റ്ന് ഭയങ്കര ഇതായിരിക്കും. ഉം
അതാ കാരണം.
കാരണം ടി വി ടെ എന്തായിരുന്നു കേടായിരുന്നെന്ന് പർഞ്ഞു പ്പ പർഞ്ഞത്
ടി വി ടെ അത് ഒന്നുല്ലാ. ഇത് പിച്ചർ റ്റ്യൂബ് എന്തോ അട് ച്ചോയതാന്ന് തോന്നുന്നു. ആഹ് അത് മാറ്റാം വേണ്ടി വടെ ആള് വന്ന്ട്ടുണ്ടാർന്നു. അപ്പ അവര് വന്ന ഊരിക്കോണ്ട് പോയി. അങ്ങനെ അപ്പൊ അത് ശെരിയാക്കി ഒരു രണ്ട്, മൂന്ന്സ്ത്തിനുള്ളി തരാന്നാണ് പർഞ്ഞേക്ക്ണത്.
ഉം അധികം കശാവൊ അത് മാറ്റ് ണേന്?
ടി വിടെ ഇൻകം അയ്യായിരം എന്തോന്നാ പർഞ്ഞ്ക്ക്ണ് അയ്യായിരോ ആറായി
അയ്യായിരം ഉർപ്പ്യാണെങ്കി പിന്നെ പുതിയ ടി വി വാങ്ങിക്ക്ണതെല്ലെ നല്ലത്. പത്തായിരം പത്ത് പതിനൊന്ന് രൂപ ഇണ്ടെങ്കിൽ അത് കിട്ടുവല്ലോ.
ഉം അങ്ങനെ പർഞ്ഞാര്ന്നഹ് പക്ഷെ ഇവിടെ പാ ശെ പൊറക് വശത്ത ബാത്റൂമിന്റെ പരിവാടി നടന്നോണ്ടിരിക്ക്യാ.
ഉം ഉം ഉം ഉം
ഒട്ടും പറ്റൂല നമുക്ക് ചെയ്യാൻ കാശ് അതിനും ചെലവാണ്ട് എല്ലാത്തിനും കൂടി നടക്കൂലല്ല
ഉം
അപ്പൊ ഇതൊന്ന് അഡ്ജസ്റ്റെയ്യാ എന്ന രീതിക്കാണ് ഇപ്പോ പോണത് അതെയ്ഞ്ഞ് ട്ട് പിന്നീട് ഒരു വർഷം രണ്ട് വർഷം
ടി വികള് എൽ ഇ ഡി ഒരു മൂന്ന് വർഷത്തേക്കൊക്കെ നിക്കൊള്ളൂ അധിക നിക്കൂല.
ആഹ്
ഉം അതാണ് ഇപ്പഴത്തെ ഒരു പ്രശ്നം അതാണ്. പുതിയ ടി വി നമ്മുടെ പഴയത് പഴയ കാല ത്തക്കെ പഴയ ടി വിയാളൊക്കെ എത്ര വർഷം ഓടിയിരുന്നു പത്തും പന്ത്രഞ്ചും വർഷം കഴിഞ്ഞ്ട്ടാ കേടാവ്ണായിരുന്നു. എന്തെങ്കിലും ഒരു റിപ്പയർ വര്നത് ഇത അങ്ങനെയല്ലല്ലോ ഹ്.
അഹ് ശെര്യാ ഇതിപ്പൊ പെട്ടെന്ന് കേടാവും.
ഉം ഉം അതാണ്
ഉം ആഹ് ഉം വേറെന്താ ഇങ്ങനെ ഓരോ കാര്യങ്ങള് പിന്നെ റെക്കോഡ് എഴുതാൻ കൊറേയുണ്ട് അതിന്ന് രാത്രി ഇന്ന് എഴുതാന്ന് വിജാരിച്ചു ഇരിക്കേര്ന്നു.
ആപ്താ ആദ്യം എഴുതാൻ പറ്റൂല്ലേ?
ഏയ് ല്ല അവര് ല ആദ്യം എഴുത പക്ഷെ അവര് പറഞ്ഞ്ട്ട് ഇങ്ങനെ നോട്ട്സൊക്കെ അയച്ചല്ലോ അല്ലേ റെക്കോഡിന്റെ. അതയ്ച്ചന്ന് പിന്നെ ആദ്യ അയച്ചിട്ട്ട്ട്ണ്ട്.
ഉം
അയീ ഇങ്ങനെ വൈകിക്ക്ണതാ. അവര് പർഞ്ഞ ഏന്താ ആ ഒരു രീതിക്ക് ഇരിക്ക്ണതാ ഭംവം അപ്പൊ പിന്നെ അതുല്ല. റെക്കോഡ് ഷീറ്റും നമ്മള് വാങ്ങിക്കണോലോ.
ഹോ അങ്ങനെണ്ട്ല്ലേ ഉം
അതാ പറ്റി പോയത്
ഉം ഏകോർ ഷീറ്റ് കോളേജിന്നാ വാങ്ങിക്ക്ണ്ടെ അല്ലെങ്കിൽ സാധാ എ ഫോർ സൈസ് പേപ്പറാണോ?
ഇത് കോളേജിന്ന് കിട്ടും അല്ലെ പൊർത്ത്ന്നും കിട്ടും എഫോ സൈസല്ല ഒരു വരയിട്ട പോൽത്തെ പേപ്പറാ.
ഓ അങ്ങനൻത്തെ ആഹ്. അത് ബൈൻഡെയ്ത് കൊടുക്കണോ അല്ലെങ്കിൽ അത് സ്പ്രേയോ?
അത് ബൈന്റെത് ബുക്കായിട്ട് പോലെ കൊട്ക്കും.
ഓഹ് ഓഹ് ഉം അതിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കണേ അല്ലേ അങ്ങനെയാണോ അല്ലെങ്കില്? ഉം ഉം ചോദിക്കാൻ പറ്റും ഉം ഉം ഉം
അങ്ങനെ കാര്യങ്ങള് അതോണ്ട് പിന്നെ കൊഴപ്പില്ല പഠിച്ചത് അത് തന്നെ പഠിച്ചാൽ തന്നെ മാർക്ക് വാങ്ങി ക്ക്യ റെക്കോർഡെന്നെ പിന്നെ ഇപ്രാവശ്യം ലാ സ്റ്റ് സെമ്മായോണ്ട് അധികം ഇല്ല ലാബില് റെക്കോഡ് കുഞ്ഞതാ
പിന്നെ കൊഴപ്പൊ ഇല്ല ആഹ് ബാക്കിയൊള്ളതപ്പ കൂടുതല് ഇണ്ടല്ല
ഉം കനോള്ളതാണ് താനും ചെയ്യാനുള്ളതൊക്കെ ക്ഷേ പഠിക്ക്യണം ഉം പഠിച്ചോണ്ട് ഇര്ന്നാ കൊഴപ്പൊഇല്ല
ഉം ഉം
അങ്ങ്നാ
പഠിച്ചെടുത്താല് ജയിച്ച് ഇച്ചിരി ടഫ് ആണെന്ന് തോന്നണ് വിഷയം അല്ലേ
ഉം സബ്ജെക്ട് നല്ല ടഫാ പക്ഷെ അതോണ്ടെന്തെയ്യാൻ പറ്റും എന്തെങ്കിലും കാണിച്ച് തീർക്കണോലാ ഒന്ന് ന്നേ ആഹ് ഇനി ഒരു മാസം കൂടി ഒള്ളൂ അപ്പോ അത് ഇപ്പ എന്തേലും നമ്മള് അത്‌ തീർക്കും അത്ര ഒള്ളൂ
ഉം ഉം ഉം
ഉം മ്മാ അങ്ങനെയൊക്കെ അവടെ വേറെന്തായി പരിപാടിയൊക്കെ
വേറെ എന്ത് പരിപാടി ഇതൊക്കെ തന്നെ ട്യൂഷൻ ഇണ്ടായിരുന്നു ട്യൂഷൻ പിള്ളേര് പോയി
ഉം
അത് കഴിഞ്ഞട്ട് പിന്നെ ഫുഡ് ഇണ്ടാക്കിയത് അത് കഴ്ഞ്ഞ്ട്ടാണ്
അഹ് ആഹ് ട്യുഷന് എത്ര പിള്ളേരുണ്ട്
പത്ത് പതിനാറ് പിള്ളേര് ഇണ്ട് ഉം ഉം അത് വേറെ വേറെ ക്ലാസ് ആയതുകൊണ്ടാണ് കൊർച്ചു പാടാണ് ഉം പരേ പ ക്ലാസ്സുകള് ഒരു ക്ലാസ് ആണെങ്കിൽ നമ്മക്ക് കൊഴപ്പൊഇല്ല സ്കൂൾള് കൊഴപ്പൊഇല്ല ഉം അതാണ് ഉം
ആഹ് ആഹ്
പിന്നെ വേറെന്താ
ന്ന് ഇത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അങ്ങട് പഠിപ്പിച്ച് പോവാൻ പറ്റും
ആഹ് പക്ഷെ ഈ എല്ലാ പിള്ളേരും കൂടെ ഒരേ ഏതില് ഒരേ സമയത്ത് വരുമ്പൊഴാ ഹലോ ഹലോ ഓര് എല്ലാ പിള്ളേരും കൂടേ ഹലോ
ണ്
എല്ലാ പിള്ളേരും കൂടെ ഒരേ സമയം വരുമ്പഴാണ് പാട് അത്രേ ഒള്ളൂ വേറെ കൊഴപ്പല്ല
ഷിഫ്റ്റ് പോലെ ചെയ്യാർന്നില്ലേ ഉം ഉം
ഉം ഉം
ശെരിരി എന്നാ
ആഹ് ഓ ആഹ് ശരി എന്നാ ഓക്കെ ഒക്കെ
ന്ന്ട്ട്